ത്താ പാട് സുഖല്ലേ
ആ സുഖായിട്ടിരിക്കുന്നു അവടെ സുഖാണോ
ആ ഓക്കേണ് കൊഴപ്പൊന്നുല്ല കുളിയൊക്കഴിഞ്ഞ് ഫുഡൊക്കഴിച്ചോ ആ ഇ - ക്കും കൊഴപ്പല്ല്യ സുഖാണ് ആ കഴിച്ചു വേറെന്താപ്പ ജോലി കുട്ട്യാളൊക്കെ ഇന്ന് കുമ്പളങ്ങ കറിയാണ് കുമ്പളങ്ങയും ചേനയും പഴംങ്ങൂടി
കുമ്പളങ്ങയും ചേ നയും പഴം കൂടി ഒരുമിച്ചോ
ആ ഒരുമിച്ച് നമ്മള് പുളിഞ്ചാറക്കൂലെ ത്തെ അല്ല അല്ല പച്ച ആ കുന്നമ്പയല്ലേ ഒരു പൊണ്ണപ്പഴന്ന് പറയും
ആ ആ എനിക്കറിയത്തില്ല
ഏ നമ്മള് സാമ്പാറിലൊക്കെ ഇട്ണ് ഒരു പയടൂല്ലേ
ആ മറ്റേ ഏത്ത ആ വലിയ പച്ചപ്പഴം പോലെ പച്ച കായ ലെ
ആ പച്ചക്കായ
ആ ആ
അതും കുമ്പളങ്ങേം കൂടി ചേനയും കൂടി അടു പ്പത്തു ഇട അത് വെന്ത് വരുമ നമ്മൾ തൈര് തൈരും തേങ്ങയും കൂടി അടിച്ചിട്ട് പാര തേങ്ങ ചെരകി ചെറിയ ജീരകൊക്കെ ഇട്ടിട്ട് ഉം വഴുക്കെ ഒഴിച്ച് കൊടുക്ക
ആഹ് അപ്പൊ കടുകോ കടുക് പൊട്ടിക്കുവോ
കടുക് തിളച്ചു വന്നതിന് ശേഷം പിന്ന നമ്മള് തണുത്തിന് ശേഷം വേപ്പിന്റെ ഇലയും കടുകും ചെറിയ ചുവന്ന മുള വറ്റൽ മുളക് ഉണ്ടെങ്ക അത് ഇട്ട് പൊട്ടി ചലടഷാണ്
ആഹ് വെളുത്തുള്ളി ഒക്കിടുവോ
വെളുത്തുള്ളി നമ്മ അരക്കേണ്ട ചെറിയ രീതിക്ക് ഇടും
ആ ആ
ഒരു കൂട്ടാന്റെ ടേസ്റ്റാ വരിക ചെ ചെറിയ ജീരകം ചേർത്ത് ഉണ്ടാക്കൂല്ലേ അപ്പം ടേസ്റ്റിൻ്റെഅത് മാറും ഏറിയ ഏ ഏറ ടേസ്റ്റു പോവും
ആ ആ അല്ല ഞങ്ങള് സാധാരണ വെളു തുള്ളി ഇങ്ങന ചേർക്കാറുണ്ട് അപ്പ ഞാന് അത ചോദിച്ചത്
ഉം വെളുത്തുള്ളി നമ്മള് തേ എന്താണ് ചക്കേൽ തേങ്ങ അര വരുമ്പൊക്കെ വേറെ ചൈ വരൂല്ലേ വെളുത്തുള്ളിന്റെ ഫ്ലേവർ വേറെ ക്ക അറിയ്ക്ക അയ് ഞമ്മള് അതു വയ്ക്കൂലേന്
ആ വെളുത്തുള്ളിയുടെ ആ ടെസ് രുന്നുണ്ട് ആ ഓക്കെ അങ്ങനെയാവ
ആ ഏക്കെന്താ ഫുഡ്?
ഞാനിന്നിവിടെ കടല വെച്ചു കടല ആ നമ്മടെ ആ കടലക്കറി വെച്
അതെയോ ആ ചോയ്ച്ചിക്ക് പോകുവോ?
എങ്ങനെ?
ചോ ചോർക്ക് പോവോ?
ആ ചോറും ഇല്ല ചോറും കടലേ ഞങ്ങള് കഴി ഹ ഹ ഹ
അയ് ശെരി ഏ അത് നമ്മള് സാധാ ഉള്ളീം തക്ക
ലേക്കിയെടുക്കും.
ഉം അത് ചോ ഞങ്ങളോട് ചോയ്ചിക്ക്. കുട്ടികളൊക്കെ കൂട്ടും വല്ല്യൊരു കൂട്ടില്ല. പുളി ചേർക്കാത്തൊണ്ട്
ആഹാ പുളി ചേർക്കണം?
ആ ഇബടെ പുളി വേണം എല്ലാത്തിലും ലേശൊക്കെ. പുളിയോ തൈരോ?
അങ്ങനെയാ വരുവല്ലെ? ആ നമ്മക്ക് എങ്ങനെയാന്ന് വെച് ണ്ടങ്കി നമ്മള് എരിവ് നന്നായിട്ട് കൂട്ടും. പുളി അങ്ങനെയൊന്നുമില്ല. പിന്നെ മധുരം അങ്ങനെയില്ല.
എ ഏ ഇവിടെയെരുവ് എരുവില്ല വല്ലാതെ. ഓവറിടൂല പാകത്തിന് കുട്ടി കുട്ട്യോക്കൊന്നും നമ്മ വല്ല്യോർക്കു സമ്മന്തി അരിച്ചുട്ടുവ.
ആ
തേങ്ങച്ചമ്മന്തിയോ മാങ്ങാച്ചമ്മന്തിയോ? വറ്റൽ മുളക് കൊണ്ട് സമ്മന്തി ക്ക
ഉം
ഉം കുട്ടിയൊക്കമ്മള് എൻ എരി ല്ലങ്കി അതുണ്ടാക്കി കൊടുക്കും. ഉം കടലക്കറി ഇപ്പോ രാവിലെ പുട്ട്ക്ക് ചപ്പാത്തിക്ക് ദോഷികക്കെ പോവൊള്ളൂ ചോറ്റിക്കാരും കഴിക്കൂല ബീഫിന്റെ കൂടെ നണാട്ട പിന്നെ
കടലയാ ആഹഹാ
കടും ബീഫ് ചക്കണ്ടേ
ആ നമ്മ ഉ നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെയൊന്നും കഴി നമ്മ അവിടെ ചായ ബസ്ക്കറ്റ് അങ്ങനെ എന്തെിലൊക്കെ കഴിക്കും ചെറുതായിട്ട് കഴിക്കും പിന്നെ ഉച്ചയാവുമ്പന്നും നമ്മള് ഫുഡ് ഉണ്ടാക്കി കഴിക്കും അങ്ങനെയാണ് രാവിലെങ്ങനെ അതിന്റെ പുറകെ പോവല്ലോ പിന്നെ കു കുട്ടികളൊന്നും ഇല്ലാ ത്തൊണ്ട്
ആഹ കുഞ്ഞ് കുഞ്ഞുങ്ങളായിട്ടില്ലേ പഠിക്കാ ആ മെരേജ് കൈയിഞ്ഞികന്നിലെ മാരീഡ് അല്ലേന്ന്
അല്ല
ഏഹ അത് ശരി ആ അതാണ് കുട്ടികളില്ലാത്ത ആ ഇപ്പൊ എന്തിനാ പഠിക്കുന്നത് പ്ലസ് ടു ആ ആ അ ശരി നവാബിലാ സി എമ്മില് വർക്ക് ഓൺലൈൻ ആയിട്ട്
സി എം ഒ
ഉം സി എം ഒരു ഗ്രൂപ്പുണ്ടല്ലോ സി എം നവാവ് ഒക്കെ പഞ്ഞിട്ട് അതിൽ നമ്മൾ കുട്ടികൾക്ക് ട്യൂഷ്യൽ കൊടുക്കുക ടീച്ചർമാരായിട്ടും വർക്കെയ്യ പിന്നെമകയിക്ക് പ്രൊമോട്ടർ ആയിട്ട് വർക്കെയ്യ
അതെനിക്ക അറിയത്തില്ല ആ
ഹലോ ഓൺലൈൻ ആണ് പറഞ്ഞപ്പളേ
ആ ഓൺലൈ ക്ലാസിന്റെ കാര്യം ഞാൻ പറഞ്ഞെ ഓൺലൈൻ ക്ലാസ് സംഭ്
ഏ
ഉം കുട്ടികൾക്കല്ല ഞാന് ഞാൻ എടുക്കുന്ന ഞാൻ ക്ലാസ് കേ കേൾക്കുന്നതെ
ഏഹ ഓൺലൈന ആയിട്ട് ആ ആ ആ അത് ശരി ആ ഞാൻ വിചാരി ഇപ്പ ട്യൂഷൻ ഓൺലൈൻ ആട്ട് കുട്ടികൾക്ക് പ്ലസ് വൺ പ്ലസ്റ്റു എല്ലാ
അങ്ങനെ ആഹഹാ
പത്താം ക്ലസ്സർക്കെല്ലാം പ്രക്ഷുണ്ട് കഴി ആ കഴിഞ്ഞ പ്രാവശ്യം മുതല് ഉണ്ടായിരുന്നില്ല ഇപ്രാവശ്യം മുതൽ എല്ലാ സബ്ജറ്റുക്കൾക്കും എടുക്കണ്ട് മാസൽ അഞ്ഞൂറ് രൂപ ആ അങ്ങനെ
മാസത്തിൽ അഞ്ഞൂറ് രൂപയാ എങ്ങനെയാ,
മാസൽ അഞ്ഞൂറ്
ആഹ
ആ എല്ലാതും എടുക്കുണ്ട് നമ്മക്കിപ്പൊ എട്ട് വിഷയം എട്ട് വിഷയം എടുത്ത് തരും ആ ഒരു ദിസ്ത്തില് ഇന്നത് ഒക്കെ വിഷയന്നണ്ടാവും അങ്ങനെ ആതെം ഒരു ഒരേ പാടോ പൗതിയൊക്കെ എത്ര ഒരു മാസം കൊണ്ടല്ലേ ഒരു പാടല്ലേ തീരുയള്ളൂ അപ്പൊ എല്ലാ വശത്തും ഒരെ പടാ അത് ഇഷ്ടപ്പെട്ടെങ്കിൽ പിന്നെ രണ്ടാമത്തെ ബാച്ച് നമ്മള് തുടർന്ന് തുടർന്ന് അങ്ങനെ പോവാ ആ വീട്ടിൽ നട്ട് ആ ആ വീ ഇരിന്നിട്ട് നമ്മ രാത്രിയാവും രാവിലെ ആവും ആ ടൈമേ ഉള്ളോ ക്ലാസ് അപ്പം നമ്മൾ അറ്റൻഡ് ചെയ്യാം
അങ്ങനെയാണല്ലേ
ആഹ് സു മിത്തിലാവ്
ആഹ് ഹ
ഉ ന അമ്മക്ക് ടീച് ഒരു ടീച്ചർന്നുള്ള നിലക്കാണെങ്കിൽ നമ്മുക്ക് മൂവായിരുപ്യ വേണം അല്ല നമ്മള് പന്ത്രണ്ട് കുട്ടികള് പതിനഞ്ച് കുട്ടികളൊക്കെ ഉണ്ടെങ്കില് ഒന്നായിട്ട് ഒരു ഗ്രൂപ്പ് ആ ഗൂഗിൾ മീ തിരക്കിലാരിക്കും എല്ലാരും കൂടി ഒരുമിച്ചിട്ട് ഉം അങ്ങനെയാണ്
ചെയ്യാം എങ്ങനെയാ അതിലേക്ക്
നമ്മൾ ടീച്ചർ വേക്കെൻസി അ ഞാൻ കയറിയതണോ
ആഹ് എങ്ങനെയാ എവിടെയാ കണ്ടേ പത്രത്തി- എങ്ങനെയാ ന്യൂസ് കണ്ടേ
ന്യൂസ് നമ്മള് ഇങ്ങനെ സ്റ്റാസ്റ്റസ് വർക്ക് ഞാൻ സ്റ്റാസ്റ്റസ് വർക്ക് ചെയ്യാണ്ട് അതിലൊക്കെ വരും അപ്പൊ ഞാൻ വെറുത കേയറി നോക്കിയതാണ്
ആഒ
പ്പം അഞ്ച് അഡ്മിഷൻ കൊട്ന്നാല് ടീച്ചർ ആയിട്ട് കേര പിന്നെ മ്മക്ക് അത് കഴിഞ്ഞിട്ട് ഓരോര എത്തുമ്പോ ഓരോരോ മീറ്റിങ്ങ്ലൂടെ കേറിയിട്ട് ടീച്ചറാവാള്ളത് അത് ക്ലാസ്സ്‌ട്ത്തെരു എങ്ങനെ എട്ക്ക്‌ കണ്ടി എങ്ങനെ ചെയ്യണ്ടൊന്നൊക്കോരു ഇത് തരും പറഞ്ഞു തരും മ്മള് അഡ്മിഷൻ കൊണ്ടര് ആ അഞ്ച് അഡ്മിഷൻ കൊണ്ടന്നൊട്ക്കണം ആ ങ്ങിന് പത്തു അഡ്മിഷനാ പറഞ്ഞേക്കുന്നെ ഞാൻ ടൈലറിങ് ടീച്ച് ആവാനാണ് ആഗ്രഹിച്ചിക്ക്ണെ ഇൻക്ക് പത്തു അഡ്മിഷൻ വേണം. മൂന്ന് അഡ്മിഷൻ ഞാൻ പ്പൊ രണ്ട് അഡ്മിഷൻ ഞാൻ കൊട് ത്തു ഞ്ഞി ബാക്കി ണ്ടാക്കിട്ടാണം ങ്ങനെ ചോയ്ക്ക്ണ്ടെല്ലാരോടും. ഉം
ആഹാ അപ്പെ അപ്പഈ കുട്ട്യാളൊക്കെ കുട്ട്യാളൊക്കെ കേറുന്നേൽ എത്രെ പൈസ സ അവർക്ക് ഫീസ് എത്രെ വര
അവർക്ക് അഞ്ഞൂറ് മാസ്ത്തില് ആഹ് അപ്പൊ മ്മള്പൊർ ത്ത് പോയിറ്റ് പഠിക്കാണെങ്ങ് പോണ പൈസ വണ്ടി പൈസ ഒക്കെ നോക്കി തൊള്ളായിരുർപ്യോട്ക്കണ്ടേ ഒരു മാസം ആയിതാഞ്ഞൂറ് പ്പ കൊട്ത്ത്ട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിപിന്നെ മുന്നോട്ട് പോയാമതി ഇല്ലെങ്കി നമുക്ക് ഔട്ന്ന്ച്ച് ക്ലോസ് ചെയ്യ
ലെ അപ്പെനിക്ക് ഓൺലൈനായിട്ട് നോക്കട്ടെ പക്ഷെ സമയല്ല ഇപ്പം മറ്റേ പി എസ് സി ക്ലാസ്സെല്ലാം കൂടിയായിട്ട് ശരിയാവൂല അതാണ് വേറൊരു കാര്യം ഇത്പ്പോ എത്ര മണിക്കൂറൊക്കെ ക്ലാസ് ണ്ടാവും
ഞാന് ടൈലറിംഗ് ക്ലാസ്സ് നോക്കിട്ട് ഞാനും ഇക്ക് പഠിക്കാൻ വേണ്ടി ഞാഒരു കോഴ്സ് എടുത്തീനി. ഷർട്ട് ത് എന്താണ് അമ്മളെ ജെന്സിന്റെ പാന്റ് ജെൻസിന്റെ ഷർട്ടൊക്കെ കൂടി ആതൊരു മാ സ്‌തെ ക്ലാസ് കൊഴ്പ്പല്ലൊക്കെ പറഞ്ഞ് മൻസ്സിലാക്കി തർന്ണ്ട്. ഒക്കെ മ്മക്ക് കാട്ടി തരും അഹ്പ്പോലെ മ്മ ങ്ങട്ട് അവ് രെന്താ ചെയ്ണ് അമ്മോ പ്പം ചെയ്യ അവര്ങ്ങനെ കാണിച്ചരോ ങ്ങനെമ്മള് ചെയ്യ. അതെ അങ്ങനെ പഠി ത്തിക്കണം പിന്നെ കട്ടെയ്യണ രീതിം വെക്ക്ണ രീതിം മറിക്ക്ണ രീത്യോക്കെ ഓരിങ്ങനെ കാട്ടിത്തരും അപ്പയ്നൻസരി നമ്മൾങ്ങനെ ചെയ്യ ബടൊപ്പം. ചെയ്തെങ്ങി ചെയ്ത് പറിയാ യില്ലെങ്കി ല്ല്യാ മൻസിലായിട്ടില്ല പ്പ ആ അപ്പ തന്നെ ചോയ്ക്ക നമ്മൾ ഡെയിലി ക്ലാസ് അറ്റന്റ് ത കേറുമ്പോ ഫുള്ളായിട്ട് കേ ആഹ് ഫുുള്ളായിട്ട് കേറണം ന്നാലമ്മക്ക് ണ്ട് നല്ല ക്ലിയറായി കിട്ടോള്ളൂ.
ആഹ് ഇങ്ങനെയൊക്കെ ക്ലാസ് ഉണ്ടെന്ന് ഞാനിപ്പഴ കേൾക്കുന്നേ എനിക്ക് അറിയത്തില്ലായിരുന്നു ഇതിനെ കുറിച്ച്
ഓ കേക്ക് ആദ്യമായി ജ്യവലറി മേക്കിംഗ് പിന്നെ പാവക്ക ആ എല്ലാതുമുണ്ട് എല്ലാ കോര ന തയ്യൽ മെഷീൻ കൂടെ വേണം അങ്ങ ഇവർക്ക് അതിന് കേട്ട് കാര്യുള്ളൂ തയ്യൽ പഠി ക്കാൻ ആഹ് എന്ന ഒന്ന് കേറി നോ ഓക്കെ താല്പര്യം ഉണ്ടെങ്കിൽ പറയണ്ടോ ഒരു മാസം രണ്ട് മാസം അതില്ല രണ്ട് മാസം ഒരു മാസായി നമുക്ക് പൗതി പഠിപ്പിച്ചു തരും രണ്ടു മാസം ആവുമ്പോൾ സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ
ആഹ് സർട്ടിഫി സർട്ടിഫിക്കറ്റ് കിട്ടും അല്ലേ
ആഹ് ആദ്യായിട്ട് പഠിക്ക്ണോൻക്ക് ഉം
നോക്കാമെന്തായാലും എ
ഇതക്കങ്ങനെ ഒരു രസാണ് എതാലും പെരേല് വെറുതെ ഇരിക്ക അല്ലേ
രിക്കുമ്പോ ഇങ്ങനെയൊക്കെ ചെയ്തു നോക്കുന്നത് നല്ലതായിരിക്കും അല്ലേ ആഹ് പക്ഷെ എനിക്ക് മറ്റേ ക്ലാസ്സ് മറ്റേ ക്ലാസ്സിലേക്കൊക്കെ പോകുമ്പോ പിന്നെ ഇങ്ങനെ പറ്റത്തുണ്ടാവില്ല എല്ലകൂടി അത് കൊറേ പളിക്കാനുണ്ട്
ആഹ് അതിനോട് ഇൻട്രസ്റ്റ് കൂടിയ പിന്നെ നമ്മള് അ ടൈം കണ്ടെത്തിട്ട് നമ്മള് വീട് ജോലി കഴിഞ്ഞിട്ട് ടൈം ഒരു മണിക്കൂർ കണ്ടെത്തി നമുക്ക് അതിന് ഒപ്പം ഇരുന്ന് പഠിക്കല്ലേ പിന്നെ നാളെക്കെ അടിച്ചു തീർക്ക കൊടുക്കാനൊന്നുമില്ലല്ലേ പിന്നെ നമുക്ക് ഒരാഴ്ച സമയം തരും നമുക്ക് ഒരു ഫയൽ ഉണ്ടാക്കണം ആ ഫയല് നമ്മൾ ചെറിയെ കുഞ്ഞുടുപ്പൊക്കെ ഓര് എന്തൊക്കെ പഠിപ്പിച്ചതൊക്ക നമ്മൾ തുന്നി ചേർത്തിട്ട് ബുക്കില് ഒട്ടിച്ചിട്ട് നമ്മൾ ഫയല് അയച്ചു കൊടുക്കണം അപ്പ നമ്മൾ സർ സർട്ടിഫിക്കറ്റ് നമുക്ക് വരും
അങ്ങനെയാണല്ലേ ഉം
കഴിഞ്ഞുള്ളത് ചെയ്ത് കൊടുത്തനെ അവർ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ തരൊള്ളൂ നമ്മൾ ഓൺലൈനിൽ കേട്ട് തിന്നെതൊണ്ടോന്നും കാര്യല്ല നമ്മൾ ചെയ്ത വർക്ക് വർ ചെയ്ത് കാട്ടി കൊടുക്കണം
ആഹ്
ആഹ് നമ്മളിപ്പോ ഫയല് ഫില്ല് ചെയ്യാ അറുമ്പോ ചെറിയെ ഒര് അസൈൻമെന്റും പ്രൊജക്ട് ഒക്കെ ഉണ്ടാക്കുന്നെ പഠിച്ചിലെ
ഉം ഉം ഉം
അതേമാതിരി ഇവർക്കും മാേണം അസൈൻമെന്റ് പ്രോജക്ട് ഒക്കെ ചെറിയ ബുക്കിൽ നമ്മള് എന്തൊക് ക്കെ പഠിച്ചിന്നും ഏതൊക്കെ സാധനങ്ങൾ നമ്മള് ചെറുതാക്കി കുഞ്ഞതാക്കി അടിക്ക
ഉം എന്നാ ശരിന്നാല് ഞാൻ വിളിക്കാം
നന്നായിക്കോടെ ന്നാ ശരി